ഏ?
ആഹ് പറയേച്ചി
എന്തൊക്കേ? ഹ ഹ ഹ
എന്തൊക്ക്യാ? ഇങ്ങനെ പോണൂ. ഇനി രണ്ട് ദിവസം സ്കൂളൊന്നുല്ല് ല്ലാത്തോണ്ട് ഫുൾ ബിസിയായിരിക്കു അല്ലേ?
ഞങ്ങ ളവിടെ ആനേ ശല്യണ്ട്.
ആണോ? ആന വരോ?
കൊഴ്പ്പല്ല കൊഴപ്പല്ല.
ഊം. ഞാനിങ്ങനെ ഒരോ ഇൻസ്റ്റേലൊക്കെ വീഡിയോക്കെ കാണാം. ഗെയ്റ്റിന്റെ മുമ്പിലൊക്കെ വന്ന്ട്ട് ഗെയ്റ്റൊക്കെ തല്ലിപ്പൊളിച്ചുള്ളിലൊക്കെ കേറ്ന്നേ.
എർണ്ണ
ഹലോ
ഊം ഇന്ന് ഞങ്ങള് ഗ്രൂപ്പില് വന്നീനി ആനാ ന്ന്. ഒരു മലപ്രദേശ അ
ആഹ് ഏഹ് പിന്നെന്താ? എപ്പൊ
എന്റേത് പ്രശ്നാണ്ലേ.
അതേ ലെയ്റ്റായിട്ടാ കേക്ക്ന്നേ.
ആഹ് ഹ ഹ. അപ്പ വീട്ടിലൊക്കെ ചക്കടാവോണ്ടേ ഭയങ്കര പേട്യണ്. ചക്ക തിന്നാനാ വെര. ചക്ക തിന്നാനാ വെരേയ്.
ആഹാ
ചക്കാ തിന്നാൻ വന്നാല് അവര് മര് ത്തിന്റെ മോള്ന്ന്ങ്ങനെ കുലുക്കി ചാടിയ്ക്കും.
ഓ.
അപ്പോ ചാടുമ്പത് അതാണവരെ ഭക്ഷണം.
ആ, ക കേട്ടിട്ടണ്ടിങ്ങനെ ഇതൊക്കെ പ് രാത്രി എറങ്ങും.
ആ, രാത്രി എറങ്ങും. പകലു എറങ്ങിയിരുന്നിവിടെ ഒന്ന് രണ്ട് വർഷം മുന്നേ പകലുറങ്ങിനും. ആൾക്കെരല്ലാരും പടെ പകലെ റെങ്ങുമ്പ ഇങ്ങനെ ആട്ടി ഓടിപ്പിക്കല്ലോ പേടിപ്പിച്ചിട്ട്.
ആ ഉ ഉം.
പടക്കം കത്തിച്ചിട്ടില്ല. അവര് എറിഞ്ഞ ഉപ്പാക്കാണ് അവര് ഭയങ്കര പേടി.
ആ, ഞാൻ സൗണ്ടു ണ്ടാക്കിയാലൊക്കെ പ്രശ്നാണ് ന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങക്ക് പേടിയാ അപ്പൊ അങ്ങ് പോയികോളും.
ആഹാ പടക്കം ഞങ്ങൾ ഇവിടെ സ്റ്റോക്ക് ആക്കി വെക്കും.
ഉം.
വിഷുവിന് പടക്കം പൊട്ടിക്കാറി ല്ലേ?
ആ.
ആ, അങ്ങനെ കൊണ്ട് വരുമ്പോൾ ഞങ്ങൾ ഇവിടെ എടുത്തു വയ്ക്കും. ഗുണ്ടും പടക്കൊക്കെ, ഓലപ്പടക്കം, അതൊക്കെ എടുത്തു വയ്ക്കും.
ഉം.
വിഷു ഒക്കെ ആഘോഷിക്കല്ലല്ലേ പടക്കം പൊട്ടിച്ചിട്ട്?
ഓ, പിന്നെ വിഷു അതൊക്ക നല്ല ഗ്രാൻഡ ആയിട്ട് തന്നെ ആഘോഷിക്കും.
ഞാൻ പറയാ അങ്ങനെ ഒറ്റക്ക് ഒറ്റക്കരു മോളാവോണ്ട് ഒര് ആഘോഷിക്കുമ്പോൾ അതിലൊരു ത്രില്ല് രസം ഉണ്ടോ?
ഇല്ല എനിക്ക് വിഷുന് അമ്മയുടെ അനീ യത്തിന്റെ മക്കള് വരും.
ആ, അങ്ങനെല്ലേ.
അപ്പ പിന്നെ നമ്മൾ മൂന്ന് പേരും. എന്റെ എ ളയത് രണ്ട് രണ്ടു അനിയൻ,, ആങ്ങളമാരുണ്ട്. അപ്പൊ അവര് വരുന്നുന്നത് കൊണ്ട് എനിക്ക് സന്തോഷം.
ആ, എന്റെ വീട്ടില് അനിയത്തിമാര് രണ്ടാളും അനിയനും. എല്ലാവരും പാടെ ആവുമ്പോൾ രസമാണ്.
ആ.
എല്ലാരും പടെ
ആള് വേണം, പടക്കൊക്കെ പൊട്ടിക്കുമ്പോൾ ആള് വേണം.
അതെ അതെ എല്ലാത്തിനും ആൾവേണം. പൂവ് ഓണത്തിന് നമ്മൾ പൂവിടില്ലേ?
ആ, ഇവിടെ എനിക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല കാരണം തനി തനിച്ച് ആയതു കൊണ്ട് ആ, പൂവൊന്നും ഇടാൻ സമ്മതിക്കുകയില്ല.
ആ, അതെ.
എത്രാന്ന് വെച്ചിട്ടാന്ന് പിന്നെ ഇവര് രണ്ടുപേരും കുറച്ച് വലുതായി അവര് വരാൻ തുടങ്ങി തുടങ്ങിയപ്പോ പിന്നെ പ്രശ്നം ഇല്ല.
ആ പിന്നെ ഞങ്ങളും ഇതുപോലെ ഡ്രസ്സൊക്കെ നമ്മൾ അറങ്ങിട ഇങ്ങെ ചെയ് ഇടില്ലേ ചെയ അങ്ങനെത്തെ അതൊക്കെ ഒരു രസം ആണ്. ഇത്അതൊന്നും അതിനൊന്നും പറ്റില്ലല്ലോ. ഇല്ല ലെ
അങ്ങനെയൊന്നുല്ല എന്നാലും ഇപ്പൊ വലുതായതിനു ശേഷം ഞാനും, ഞാനുംഅമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും.
ആഹ അപ്പ അമ്മടെ പറ്റു ണ്ടാവൂലേ
നന്നായിട്ട് മെലി ആ് ഇപ്പൊ അമ്മയുടെ പറ്റുന്നുണ്ട് അപ്പൊ പിന്നെ ചൂരിദാറൊക്കെ ഇഷ്ടായഞാൻ പറയും ഇത് ഞാനിങ്ങെടുത്തു
ആഹ അമ്മ ചുരിദാറാണോ ഉപയോഗിക്ക
അമ്മ സാരിയായിരുന്നു പിന്നെ ഞാൻ വണ്ടി എടുത്തതിന് ശേഷം ഞാൻ ഒറ്റക്കാലിൽ നിന്നു വണ്ടി കയറ്റണ്ടിക്ക ചുരിദാർ ഇട്ടാലേ കേയറ്റു എനിക്ക് സാരി എടുത്ത് വൺ സൈഡ് ഇരിക്കുമ്പോൾ പേടിയ അമ്മേന എടുക്കാൻ
ആഹ സ്കൂട്ടിയിലും
ആഹ അപ്പോ ഞാൻ പറഞ്ഞു ആഹ് ഞാൻ പറഞ്ഞു ചുരിദാർ ഇടുവോ അങ്ങനെയാണ് ഞാൻ വണ്ടി കയറ്റുന്ന് പറഞ്ഞു അങ്ങനെ ഇടാൻ തുടങ്ങി അമ്മ കല്യാണത്തിന് മുന്നേ ഒക്കെ ചൂരിദാർ യൂസ് ചെയ്യായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ അച്ഛനിഷ്ടമല്ലാന്ന് പറഞ്ഞു
ആഹ ആഹ അയ്ശരി
ഉം
ഇവിടെ
ഹലോ
മരുമകനെ കണ്ടെപ്പ സാരിയാ മരുമകനെ കണ്ടപ്പോ സാരിയയ്യോ ഉ ഹ
ആഹ് ഇവിടെ എത്തി ഇവിടെ എത്തിയപ്പ പിന്നെ അമ്മക്ക് ചുരിദാർ അങ്ങനെ വാങ്ങിച്ച കൊടുത്തില്ലോല്ലു സാരി മാത്രം സരിം മാക്സിം മാത്രായി
അവിടെ എൻ്റെ അമ്മ ഇത് പോലെ സാരി എടുക്കാറേ
ആഹ ആഹ അതെ അമ്മ ഇപ്പൊ പക്ഷെങ്കില് ചുരിദാർ ഇട്ട് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തപ്പോ പിന്നെ എപ്പോഴും പോകുമ്പോക്ക ചുരി പറ യും ഇത് സാരിയൊക്കെ ചുറ്റി വലച്ച് ആ കട്ടായി പോയിട്ടുണ്ടായിരുന്നു കേക്ക്ന്നിലേ
ആഹ ആഹ
കേക്കുന്നുണ്ടോ
അയ് ശരി
ഇടക്കൊരു റേഞ്ചിന്റെ
അച്ഛനന്താ ജോ ജോലി
അച്ഛൻ ടൈലറിംഗ ആയിരുന്നു ഉ ഹലോ
ആഹ കേൾ
എങ്ങനെ കേക്കുന്നുണ്ടോ ഇപ്പോ
ഞാൻ അങ്ങണ്ട്പറയുന്നത് കേക്കണില്ലേ
എന്നിട്ട് ലെ
ലേഡീസിറത് അടിയോ ലേഡീസിന്റെ അടിയോ
ആ ഹ ലേഡീസിന്റെയും ജെന്സിന്റെയും ഒക്കെ അടിക്കും
കിട്ടോ ചോയിക്കി ആഹ് ചുരിദാറൊക്കെ അടി അപ്പൊ നിനക്ക്ല്ലെ ഡ്രസ്സൊക്കെ അച്ചന് അടിച്ച് തരോന്ന് ചോയ്ക്ക തയ്ച്ചരില്ലേ?
എന്റെ മൊത്തം അച്ഛൻ തന്നെയാണ് എനിക്ക് ഇതുവരെ പൊറത്ത് കൊടുത്ത് തയ്പ്പിക്കേണ്ടി വന്നിട്ടില്ല എന്റെ ബ്ലൗസായാലും സ സാരി ബ്ലൗസ് ആയാലും ചൂരിദാർ ആയാലും എല്ലാം അച്ഛൻ തന്നെ
ആഹ് അപ്പൊ സുഖായല്ലോ?
അതിപ്പോ നമ്മള് പറയൂലേ ഒരാള് നമ്മക്ക് കംഫോർട്ടബിൾ ആയിട്ട്ള്ളത് എല്ലാരടുക്കുന്നും ചെയ്ത് കിട്ടൂലാലോ?
ആഹ് അതെ അതെ
ബ്ലൗസ് ഒക്കെ ചെലത് എനിക്ക് പൊറത്ത് കൊടുത്ത് കഴിഞ്ഞാ എനിക്ക് എങ്ങനെയാന്ന് വെച്ചാ ഷോൾഡർ ശരിയാവില്ല ഷോൾഡർ വല്ല ലൂസായി പോവുന്ന പോലെയിണ്ടാവും അങ്ങനെ എന്തെങ്കിലൊക്കെ പ്രശ്നംണ്ടാവും പക്ഷെ അച്ഛനടിച്ചാ അത് പെർഫെക്റ്റാ
അച്ഛൻ തയ്ക്കുമ്പോ പെർഫെക്റ്റ്
അതെ അത് അമ്മക്കും അങ്ങനെ തന്നെയാ
എന്റെ അമ്മിം ടൈലറാണ്
ആഹ് ഹാ
ഞാനും തയ്ക്കും ചെറുതായിട്ട് ചെറുതായിട്ട് ഉം
എനിക്ക് അറിയാം ഷെയിപ്പ് ചെയ്യാനൊക്കെ അറിയാം പക്ഷെ എങ്കിൽ ബ്ലൗസ്, ചുരിദാർ ഇങ്ങനത്തയൊന്നും വെട്ടി തയ്ക്കാനുള്ളത് അറിയില്ല.
കട്ട് ചെയ്തിട്ട് അടിക്കാനറിയില്ലലേ?
ഇല്ല ഇല്ല ബ്ലൗസ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും. എങ്ങനേന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന് വയ്യാതെ ആയിട്ട്ണ്ടായിരുന്നു സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു.
ആഹ്
അപ്പൊ പിന്നെ കൈക്ക് ചെറിയ ഇത് വന്നു.
അപ്പൊ വെട്ടി കട്ട് ചെയ്ത് കൊടുക്കും.
അപ്പം ആള് എനിക്ക് വരച്ച് തരും എങ്ങനെ കട്ടെയ്യണംന്നുള്ളത്, ആ ഒരു അളവിണ്ടാവില്ലേ? ഈ അളവിന് വരച്ച് തന്ന് കഴിഞ്ഞാ ആ ഷെയ്പ്പിനങ് കട്ട്
അങ്ങനെ വെട്ടി കൊടുക്കും. ആഹ് അയ്ശരി.
അല്ലാതെ ഒര് അളവ് വെച്ചിട്ടടിക്കാൻ എനക്കറിയത്തില്ല.
ഇപ്പൊ നല്ല ചാർജല്ലേ? പൊറത്ത് കൊടുത്താലേ ഭയങ്കര ചാർജാണ്.
ഉണ്ടുണ്ട്. ഒരു ബ്ലൗസിന് തന്നെ എഴുന്നൂറ്പ്യൊക്കെ ഇവടെ വാങ്ങിക്ക്ന്ന്ണ്ട്.
എഴുന്നൂറൊക്കെ ഇണ്ട് അവിടെ ല്ലേ? ഓഹോ
ഇണ്ട്ണ്ട്. അയ്യോ! മറ്റേ ലൈനിങ് ബ്ലൗസൊക്കെ ആണെങ്കില് എന്തെങ്കിലും സിമ്പിളായിട്ട് നമ്മള് ത്രെഡ് വെക്കാനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടൊക്കെ ഇണ്ടെങ്കി ല് നല്ല നന്നായിട്ട് റെയ്റ്റ് വാങ്ങിക്ക്ന്ന്ണ്ട്.
എഴുന്നൂറിന് സാരി വരെ കിട്ട്ണ് ണ്ട്. അപ്പൊ ബ്ലൗസിന്,
ആഹ് ഞ ഞാൻ ഈ വിഷു ഇപ്പൊ കഴിഞ്ഞത് വിഷുവല്ലേ? ഞാൻ ഈ വിഷൂന് ഏഹ് ഇരുന്നൂറ്റി അയ്മ്പത് രൂപക്കൊരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല സാരി
നൂറ് രൂപക്കും സാരി കിട്ട്ണ് ണ്ട്. ബ്ലൗസിനാണ്,
അതാ ബ്ലൗസിനാണ് പ്രശ്നം അതു കൊണ്ടിപ്പം. ഏഹേ ഹസ്ബൻഡിന്റെ അമ്മ എന്തെയ്യും എന്ന് വെച്ച് കഴിഞ്ഞ ഓൺലൈനിന്ന് റെഡിമേഡ് ബ്ലൗസ്
ആഹ്. ഇപ്പൊ എല്ലാരും റെഡിമെയ്ഡ് ബ്ലൗസാണ് വാങ്ങും.
ഉം
പക്ഷെ എല്ലാര്ക്കും അത് ഇഷ്ടപ്പെടില്ലട്ടോ. ചേലോര്ക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല.
എനിക്കൊന്നും കംഫർട്ടബിളല്ല.
അതെ. ആഹ് തയിക്ക്ണ ബ്ലൗസിന്റെ ആഹ് ഷേയ്പ്പിൽ നിക്കില്ലല്ലോ? നമ്മളത്. ഒര് ആഹ് അതെ അതെ. ഒരു സുഖണ്ടാവില്ലല്ലോ കാണുമ്പോ?
ഉം. ഒരു ഒര് പെർഫെക്റ്റ് അല്ല. പിന്നെ അവര്ക്ക് ഇതൊന്നും വല്ല്യ ഇഷ്യൂ ഇല്ല. ഉം
ആഹ് അങ്ങനായാകുമ്പൊ കൊഴപ്പല്ല.
ഉം. അതാ അവർക്കിട്ട് ശീലായി. പിന്നെ ഞാന് ഞാനിപ്പഴും അച്ഛന്റെ അട്ക്ക് വന്നിട്ട് പറയും ഒരു ബ്ലൗസ്. ഉം.
ഒരു ബ്ലൗസ് തയ്ച്ചേരോയ്ക്കുലെ. ആ
എങ്ങനെ?
ഒരു ബ്ലൗസ് യ്ച്ചെരോയ്ക്കുലെ
ആഹ് ഞാനിങ്ങനെ ചോയ്ക്കും. ആഹ് അച്ഛാ ഇങ്ങനെയുണ്ട് എനിക്ക്. അതും ഞാൻ വല്ലപ്പോഴും എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിലെ സാരി ഉടുക്കൂ. എനിക്ക് സാരി അത്ര കംഫോർട്ടബിളല്ല.
ആഹ്
ഒരുപാട് നേരം ഇതിട്ട് നടക്കാൻ എനിക്കാവൂല. ആഹ് അപ്പ ഞാനിങ്ങനെ എന്തെങ്കിലൊക്കെ. വിശേഷം വരുമ്പം ഓണം, വിഷു അല്ലേ എന്തെങ്കിലും. ആര്ടെങ്കിലൊക്കെ കല്യാണൊക്കെ വര്മ്പോ ഞാനിങ്ങനെ അച്ഛ ഒരു ബ്ലൗസ്. പിന്നെ പറഞ്ഞഴ് ഞ്ഞാ വേഗം അടിക്കും.
ആഹ് ഏഹ് അയ്ശെരി
ഉം അത അമ്മ പറയും ഞാനും ഇവ്ടുന്ന് എത്ര പറഞ്ഞാലും എന്റതടിച്ചു തെരൂല മോള് വന്ന് പറയുമ്പത്തേക്ക്
എന്നായ്ക്കോട്ടേട്ടാ ന്നാശെരി
ആഹ് ഏച്ചിയേ ഓക്കെ
നൈറ്റ്